ഹലോ കേൾക്കാം ആ
ആഹ ഇണ്ട്
ആഹ
ആഹ് സുഖാണ് എന്നിട്ട് നീ ജീ ചായ കുടിച്ചോ?
ആഹ് ഇല്ലേ ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം. മക്കളൊക്കെ ചായ കുടിക്കുകയാണ് മക്കൾക്ക് ചായ കുടി കഴിഞ്ഞിട്ട് എണ്ട് കുടിക്ക
ക്കാച്ചിട്ടന്നെ ഉ ഞാ മക്കൾ ചായടിക്കണം
എ
വീട്ടില ആരൊക്കെ ഉള്ളത് അന്റെ
വീട്ടില് ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് പിന്നെ രണ്ട അനിയന്മാരുണ്ട് ഞാനിപ്പ എൻറെ വീട്ടിലാണ്,
ആഹ കുട്ടികള് സ്കൂൾക്കൊക്കെ പോണില്ലേ?
ഉം കുട്ടികൾക്ക്കെ സ്കൂക്ക് പോണ് ണ്ട് രണ്ടാൾ പോുൻഡ്‌ ണ്ട് ചെറുത് പെൺകുട്ടി രണ്ടു വയസായിട്ടുള്ള
ആഹ അപ്പൊ അന്റെ വീട്ടിലാകുമ്പോ എങ്ങനെ പോവാ അവിടെ ഏർത്ത
ആഹ് അവിടെ അടുത്തന്നന്ന അവിടന്നും പോവാ ഇവിടന്നും പോവാ അങ്ങനെ
ആഹ അങ്ങനത്തെ രണ്ടോടത്തന്നും പോവാാൻ പറ്റിയട്
ആ ആ പിന്നെ ഇനി അടുത്ത കൊല്ലക്കാവുമ്പള് അങ്ങനഅങ്ങനെ പോകവാൻ പറ്റൂലഇ വിടന്നാ പോവാ അവസ്ഥ ആാവും
അയ്‌ന്റെ
അടുത്ത കൊല്ലംന്നാ യുപക്ക്ല്ല പോണ് ഇത് എൽ പി വരെയുള്ള ആഹ അപ്പൊ യു പിയിലാവുമ്പോളെ അപ്പൊ അഞ്ചാം ക്ലാസ്ാണ് അപ്പൊ അവിടുന്ന് പോവാൻ പറ്റു ഇനി ഇവിടന്ന് പോവാൻ പറ്റൂല ആ മദ്രസ് ഇവിടന്ന് അങ്ങട്ട അല്ല സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് മദ്രസ്
ആഹ എടുത്തല്ലേ
ആ
ഹസ്ബന്റിന് എന്താ അവിടെ പണി ജോലി എന്താണ്? ഹസ്ബന്റിന് എന്താ ജോലി
ഹസ്ബന്റിന് ഇവിടെ അതിർ മാർക്കറ്റുകളാണ്
പ്പപ്പ ആപ്പ കേക്കാണ്ട്ട ക്ക വന്നേ എടക്ക് ഒര് പനഞ്ഞും കൊണ്ട് ക്ലിയർ ആവ്ണില്ല
ആഹ് റേഞ്ചിന്റെ പ്രശ്നണ്ടെ
ഞാ ഞാൻ സംസാരിക്ക്ണ ഓ
ആഹ് ഇങ്ങള് പറയ്ണ നല്ലോം കേൾക്ക്ന്ന്ണ്ട് ഞാൻ പറയ്ണത് ഇങ്ങക്ക് ഇദാവ് അത് ച്ചിട്ടാ ഞാന് ഞങ്ങൾക്ക്ബടെ ഭയങ്കര റെഞ്ച് കൊറവാണ്
റെയ്ഞ്ചിന്റെ പ്രശ്നം ണ്ടാവ് ലെ
റെയ്ഞ്ചിന്റെ പ്രശ്നണ്ട് ഇബടെ നമ്മളെ വെയ്ക്കയാണെങ്കില് വൈഫൈ ഇല്ലേ ഇബടെ നമ്മളെ ഫോണില്ള്ള നെ മാത്രാണ് യൂസ് ചെയ്യ്ണെ
ആഹ്
നിങ്ങക്ക് അവ്ടെ വൈഫൈണ്ടാവ് ല്ലെ
ഇല്ലല്ല ക്ക് വൈഫൈ ഒന്നുംല്ല ഞാൻ സാധാ ഫോണിത്തെ ഇതന്നെ റീചാർജ് ചെയ്താരുന്നെ
ആഹ് ഞാനും അങ്ങൻത്തന്നെ
വൈഫൈഒന്നുല്ല
ആഹ്
പിന്നെ ഇനി വൈകുന്നേരത്തെ എന്തേലും പ്പ് എന്താ പരിപാടി എന്തെലും ഉണ്ടോ
ആഹ് വൈകുന്നേരം സമൂസ ണ്ടാക്കി
ആഹ്
മക്കൾ വന്നപ്പോത്തിന്
ആഹ് എങ്ങനെയാ ണ്ടാക്കല് ലീഫ് ലീഫ് വാങ്ങീട്ടല്ല ലീഫ് ഇണ്ടാക്കി റ്റൊ
ലീഫ് വാങ്ങികാണ്ട് ണ്ടാക്കും
വാങ്ങീട്ട് ണ്ടാക്കുംണ്ടാവുംലേ എങ്ങനെ ചിക്കൻ വെച്ചിട്ടാ ആഹ് മറ്റത് മറ്റത് പണി കൂടും
ആഹ് അല്ലാതെ മറ്റത് പണി കൂടും എങ്ങനെയാലും നമ്മുക്ക് എത്ര പണി ണ്ടാ ക്കിയത് ദാ ദാവൂല
ആ അല്ലടോ അതിന് വാണ്ടിട്ട്ള്ള ഒര് അച്ഛുണ്ടല്ലോ അത് കണ്ടിക്ക്ണോ യ്യ്
ഏയ് ഞാൻ കണ്ട്ക്ക്ണ്
ആഹ് അതില് സിംമ്പിളാ തോന്നുന്നു
ആഹ്
അയ്ല് എല്ലല്ല ഞാൻ ഉണ്ടാക്കല് ഞാന് ഞാനും നോമ്പിന് ഉണ്ടാക്കലേള്ളൂ പിന്നെ നോമ്പ് കയ്ഞ്ഞ പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടിരിക്കലില്ല ഞാന് സമൂസടെ ഷീറ്റ് വാങ്ങീട്ട്ന്നെ ണ്ടാക്കല്
ഇപ്പളും പൊരിക്കടി ഒന്നും ഉണ്ടാക്കൂല പഷേ ഞാന് പ്പന്ന് ആ വിര്ന്ന്ന്നല്ലേച്ചിട്ട് ണ്ടാക്കിയ്ത് ഞാനന്നെണ്ടാക്കിതാണ് ഉമ്മാനെക്കൊണ്ട് ണ്ടാക്കിയാല്
ആഹ്
ആഹ്
പിന്നെ അനക്ക് ഇപ്പ നാട്ടിലാ അന്റെ
എന്റെ ഇപ്പ മഞ്ചേരിലാ മഞ്ചേരിലൊര് മരുന്നിന്റെ ഷോപ്പക്കെള്ളത്
അതെ അനക്ക് ആരൊക്കെയ്ള്ളത്?
എനിക്ക് രണ്ട് അനിയൻമാര്ണ്ട്
അനിയൻമാര് പഠിക്കാണോ
ആഹ് എല്ല ഒരാള് ജോലിയാണ് ഒരാൾക്ക് മൊബൈൽ ഷോപ്പിന്റെ ജോലിയാണ്
മൊബൈൽ മെക്കാനിക്കാ പഠിച്ചതാ
ഏ
മൊബൈൽ മെക്കാനിക് പഠിച്ചതാ
ആ മൊബൈൽ മെക്കാനിക് പഠിച്ചന്ന്
കല്യാണ്ണൊക്കെ കയ്ക്കാറായോ
ഇല്ല കയ്ക്കാറായ്ട്ടില്ല നോക്കുണുണ്ട്
ഉം
മൂത്തോന്റേത് മാത്രേ നോക്ക് നോക്കച്ച്ട്ടാണ് മറ്റോന് ന്തേ ആയ്ട്ടില്ലേ
അപ്പ ങ്ങളാടൊക്കെ എങ്ങനെ കല്യാൺ പെൺകുട്ട്യാളൊക്കെ കിട്ടാനൊക്കെ ണ്ടോ
ട്ട്യാളെ കിട്ടാന ബുദ്ധിമുട്ട്
കിട്ടാാന ഇവിടെ അതെ പ്പോ ആൺകുട്ട്യാൾ ഇഷ്
ആഹ ഇവിടെന്നെ ആഹ ഇവിടെ അങ്ങത്തന്നെയാണ് പെൺകുട്ട്യാളെ കിട്ടാനും വല്യ ഇടങ്ങാറ ആഹ പെൺകുട്ട്യാളെ കിട്ടാള്ള ബുദ്ധിമുട്ട്
ഒക്ക ഒക്കെ ഓര് തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരേ ക്കെ ഇഷ്ടത്തിലും അങ്ങനിങ്ങനിം
ആഹ
പ്പോ എവിടിം പെൺകുട്ട്യാളെ കിട്ടാല്യ
ആഹ
ആഹ
കുട്ട്യാളോക്കെ ന്ന് പെൺകുട്ട്യാള്ളെന്നെ ആ അവ പ്രേമിച്ചിട്ടും അതായിട്ടും ആണ്പ്പോ കേട്ടണ് ആ കിട്ടാനുല്യ
അടുത്ത് വീ കുടുംബത്തിലെവിടെലും കല്യാണോക്കെ ഉണ്ടോ
ആഹ ണ്ട് ആഗസ്റ്റില്ണ്ട്
ആര കല്യാണാണ്
എന്റെ അമ്മായിന് ഉപ്പാന്റെ പെങ്ങളെ പേരക്കുട്ടിന്റെ കല്യാണ
പേര കുട്ടിണ്ടന്താണല്ലേ
നിങ്ങൾക്കൊക്കെ കല്യാണം എപ്പോഴും ഉണ്ടാവലുണ്ടോ?
ഇക്ക ഇപ്പൊ കല്യാണപ്പൊ ഈഞ് ഡിസംബറൽുണ്ട് മാമന്റെ മോന്റെ കല്യാണം ഡിസംബറില് പിന്നെ ജൂലൈ ലാസ്റ്റിലൊക്കെ മാമന്റെ മോളെ ഇവിടത്തെ കല്യാണം കഴിഞ്ഞിക്കും ചെക്കന്റെ വീട്ടിലത്തെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ ആ കല്യാണം ഇണ്ടാവും
ആഹ
പിന്നെ ഇപ്പ ഞായറാഴ്ച എന്റെ വീടിന്റെ അടുത്ത വരത്തെ കുടുംബ എാണ് അവിടുത്തെ കല്യാണം ഉണ്ട് ഇ ളാപ്പാന്റെ പേരക്കുട്ടിന്റെ കല്യാണണം ഉണ്ട് കല്യാണങ്ങളൊക്കെ ഉണ്ട്
കല്യാണം കൊണ്ടതാണ്ടെ ആഹ ഡ്രസ്സ് വന്നല്ല അതാണ് വ ഇടങ്ങറ് ഹ്ഹ നമുക്ക് എല്ലാത്തിനും പൈസ വേണം എന്തിന മം... ഉ നമ്മക്ക്ഈ പുറത്ത് പോകണമെങ്കിൽ തന്നെ കുട്ടികളായിട്ട അത് പാർക്ക പോകണമെങ്കിൽ കൂടി നമ്മുക്ക് പൈസ വേണം ഉ
ഒ അഞ്ഞൂറ്പ നോട്ടൊണ്ട് പോയാലൊന്നും ഒന്നും ഇണ്ടാവൂില്ല
താവില നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്യണെങ്കിൽ പോലും ഞാന് ഇപ്പോ.. ഏ എന്തെങ്കിലും നമുക്ക് നമുക്കായിങ്കിലെ ഞാനങ്ങനെ കുട്ടികൾ നന്നാവുള്ളു ഉം ആ
മറ്റേ ഹസ്ബൻഡന് പണിയൊക്കെ ഒക്കല്ല്യേ
ഏ പണിയൊക്കെ ഇണ്ട് മാഷാള്ള കൊഴപ്പൊന്നല്ലാ
ഉം അങ്ങനെന്നും ആവട്ടെ
ആ മീൻ ആ ത്തട്ടേ എല്ലാ മാപ്പിളാരും ഉയർച്ചയിലെത്തട്ടേ
ആമീൻ ന്നെ അസുഖങ്ങളൊന്നും തരാതിരുന്നാ മതി
തരാതിരുന്നാ മതി ഈ ഹോസ്പിറ്റലക്കൊക്കെ കാര്യങ്ങളൊക്കെ പോകും ആഹ് ഈ ഹോസ്പിറ്റലില് പോണതൊക്കെയും പേടി
അതന്നെ പേടിയ അപ്പ ഇത് ഞമ്മക്കിപ്പോ ഒരീസം ഞമ്മക്കിപ്പോ ഓ എന്ത് ഉണ്ടാവാതിരിക്കൂലപ്പ ഞമ്മള് ആര് പെരേലും എന്നാലും ഒരു ദിവസം നമ്മുക്ക് എ എന്തേലുന്നില്ല്യേന് നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് പോകും നേരെ മറിച്ച് ദിവ ദിവസ് സം ഗുളിക കുഴിക്കുന്ന ഒരാളാണെച്ചി ഓര്ക്കത് കുടിക്കാൻ വഴകിട്ട് അല്ലെങ്കി ആ വാങ്ങാ പൈസ ഇല്ലെങ്കിലോ അപ്പൊ അത് അട്ടി മറിഞ്ഞില്ലേ
ഏ മറിഞ്ഞു
ഏ അപ്പൊ അതൊക്കെ അസുഖങ്ങൾ വരുമ്പോളാ നമുക്ക് പേടി
അസുഖങ്ങള് വരുമ്പോളാ പേടി ഞാൻ എപ്പളും എപ്പളും പ്രാർത്ഥിക്കണ് മക്കൾക്കൊന്നും വരര് ഏന്ന് പ്രാർത്ഥിക്കാൻ ഉം...
ഓരോന്ന് കേക്കുമ്പോളും കാണുമ്പോ തന്നെ പേടിയാവ ഓരോ ഇങ്ങനെ നമ്മള് ഓരോ വീ ഡിയോ ഇതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്തൊക്കെ തന്നെ പേടിയാവും ഞമുക്ക്
മ്.. ഈ ഹോസ്പിറ്റലക്ക് പോവാന്ന് പറയുമ്പോ തന്നെ ഒരു പേടിന്റൊരു ആ പേടിള്ള സംഭവമാണ്
ഉം ഇനീ കൊറച്ച് ദിവസം നിക്കുവോ വീട്ടില്
ഇല്ല മറ്റന്നാ പോകും
ഉം..
വന്നിട്ട് രണ്ട് മൂന്ന് ദിവസായിട്ടുള്ളൂ വന്നിട്ട് പോണം മറ്റന്നാള് ഇനി- ഓണപൂട്ടിനെ വരാൻ പറ്റുള്ളൂ ആ മോ ഉൽസവത്തിന്റെ ലീവിന് വന്നതാണ് ഇനിപ്പോ ഓണ പൂട്ടൊക്കെ ആയിട്ടേ വരുവൊള്ളൂ
ആഹ് ഓണയിപ്പ ഏതിലാ വരികാ
ആഗസ്റ്റിലല്ലേ ആഹ്
ആഹ് എന്നാ ശരിയെ എന്താന്ന്
ആഗസ്റ്റില് ആവൂലേ
ആഹ്
ആഹ് പത്ത് മിനിറ്റ് ആയിട്ടില്ല പത്ത് മിനിറ്റ് ആവണേ-
ഞാൻ തറവാട്ടി പോയി തറവാട്ടി പോകുന്നുണ്ടോ നിങ്ങള് ആയിക്കോട്ടെ കേക്കാം
നമ്മള് പത് പത്ത് മിനിറ്റ് ആവണം ന്നാൽ
അല്ല അതൊക്കെ ഞാൻ കൊറ്ക്കല്ണ്ട് ആഹ് അതെന്താച്ചിട്ടാ ഏഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആ ഹ് ആഹ് ആയിക്കോട്ടെ പിന്നെ അത് ആശാവർക്കറ്ണ്ടാവ് ല്ലേ ആഹ് ഓര് വന്നിക്കാന് അപ്പൊ കുട്ടിക്ക് പൾസിന്റെ പോളിയോല്ലേ അഹ് കൊടുക്കാം അഹ് കൊടുക്ക ആഹ് അഹ് കൊടുക് ക്കാ വേണ്ടിട്ട് പർഞ്ഞിക്കണെ ആപ്പം ഞാനോ ഇവിടല്ലോ ഓ പ്പൊ സ്കൂള്ട്ട് വന്നപ്പോ തറവാട്ട്കോണം പറഞ്ഞിട്ട് ഓൻ തറവാട്ട്ക്ക് പോയിക്ക
ആഹ്
പ്പൊ ഞാൻ അപ്പൊ ഇന്നോട് പറ്യ ഞ് ആരെലും വന്നാല് അഹ് ഇജ്ജ് കൊടുത്തു പറഞ്ഞാൾണ്ട് ട്ടോ
ആഹ്
അപ്പൊ അത് പറഞ്ഞതാണ് അപ്പൊ ഞാൻ ആരാന്നാവോച്ചിട്ടേ ഇയ്യ് പോളിയൊക്കെ കൊടുക്കലുണ്ടോ?
അയ്‌ന് ഞാൻ പോളിയോ കൊടുത്തിരുന്നു ഇന്നലെ കൊടുത്തിരുന്നു പൾസിന്റെ പോളിയോ കൊടുത്തിരുന്നു അഞ്ചു വയസിന്റെ തായെള്ളോർക്കൊക്കെല്ലേ
ആഹ് അ
ആഹ്
ന്ന ശെരിട്ടോ
ക്യുന്നാലെ